എ എന്താർത്താനാ ആ എന്താ പണി
പണിതം മോനി ഇതാ വന്നിട്ട് കളിക്കരിക്കുന്ന അപ്പൊ ഓന്റ്ടുത്തിരിക്യാ
ഏഹ് എ എന്താണ് എന്ത് കളിയണ് അപ്പൊ
ന്താ കാറും പിന്നെ ഓന്റെ ഒരു ബുക്ക്ണ്ട് ഡൊമസ്റ്റിക് അനിമൽസ് ച്ച് അതിങ്ങനെ ഓരോന്ന് പറഞ് കൊടുക്കും
ആഹ് ആഹ് അങ്ങനവാടി പോണ്ടാ
ഏയ് ഇല്ലല്ല
ആഹ്
ഉം എല്ലാവരും ഇങ്ങനെ പറയണ് നെയ്സറി പോണില്ലേ നെയ്സറി പോണില്ലേന്ന് പറയ.
ആഹ് എത്രേണപോ
ഇപ്പ രണ്ടരായിട്ടുള്ളൂ
ആ കാനായിട്ടില്ലല്ലോ
ഇല്ല
ആ രണ്ടരലെ ആവുഒന്ന് അക്ക ആക്കിയാല് മൂന്ന് വയസ്സാണോ എടുക്കണെങ്കില്
ആ അടുത്ത വർച്ച ആ അടുത്ത വർച്ചം എന്നാമുന്നാവും
ആഹ് ആഹ് മൂന്നയസ്സാവുമ്പോ ആക്കിയാ തന്നെ ചെലക്ക് പിന്നെ കുട്ടിയക്ക് മടിയാവും
ടെ ഉം
ഏകദേശഒര് എൽ. കെ. ജികൊക്കെ ആക്കാനാകുമ്പത്തെന് ആക്കിയാലേ അപ്പൊ അ ഞാനങ്ങന എൻ്റെ മക്കള ആക്കല്
അയ്ശര്യാ
ന്നാ ഓൽക്ക് ഒന്നണ് ശീലായി കിട്ടുംചെജും പിന്നെത് ഒരു വല്യ മടി ഉണ്ടാവൂലെ ചെലോലി മൂന്ന് വയസ്തന്നെ കൊടുന്നാക്കും ന്നിട്ട് പിന്നെ കുട്ടിൾക്ക് മടിയേറും
അഹ് ശരി ആഹ്
അങ്ങനെ ഉണ്ടാവാർ
അങ്ങനെ
എന്താ ജോ പ രാത്രിക്ക്എന്താന്നട്ട്
രാത്രിക്ക് ഐലക്കറിം സാമ്പാറുണ്ട് പപ്പടംപൊരിക്കും അല്ലെങ്കി മുട്ടപൊരിക്കും ഇബടെ പിന്നെ കോഴിള്ണ്ട്
ഏ കോയി വളർത്ത്ണ്താ
ആ വളർത്ത്ന്ന്ണ്ട് പഞ്ചായത്തിന്ന് കിട്ടീയതാ കോയിനെ
ആ എത്രണ്ണണ്ട് അഞ് അഞ്ചെണ്ണം പ
അഞ്ചെണ്ണ കിട്ടിണ്ടായിര്ന്ന് അഞ്ചെണ്ണ തോന്നുണു ആ ഓരെണ്ണ ചത്ത് ആ ഓരെണ്ണന്തോ കാ ഒരെണ്ണന്തോ കാലിക്കുടിങ്ങിട്ടന്തോ ചത്ത്
അഹ് ശരി ഞങ്ങള് എൻ്റെ വീട്ടില് ഇവടെല്ല എൻ്റെവീട്ടില് ണ്ട് ഓൽക്ക്ണ്ടായിനി ന്നട്ട് അങ്ങനത്തെമക്ക് അഞ്ചെണ്ണം കിട്ടീനോൽക്ക്
ആഹ് ആഹ്
ന്നട്ടത് നല്ല വൽതായി മുട്ടക്കെട്ട് വല്യകോഴീളായിണ്
അതെ വിടെ അതെ മുട്ടടല്ണ്ട്ട്ടൊ അധികദിവസം ആ ദിവസടല്ണ്ട്
ആഹ് ആഹ് എ എങ്ങനെണ് പൊ ചേകലും അങ്ങനെണ്ടാവുല്ലോ പൂവന് പെടക്കോയി അ അങ്ങനെ
ഇതീ സത്യം പറഞ്ഞാ പൂവനുല്ല വേറെഏതരു കോഴിന്നാ പറയ്ണ്ട് ഇവിട്ത്തെ പ്പി ഇമ്മീ പറയാ കാരണ എന്റെവീട്ടിത്തെ ഇമ്മമ്മ പർഞ്ഞ് പൂവം കോയില്ലാണ്ട് എങ്ങനെപ്പഈ മുട്ടട്ണന്നാന്ന്
ആഹ് ആഹ്
അപ്പൊപിന്നെ ഇക്കറില്ല ഇമമ്മ അവര് എന്ത് കോഴിവാങ്ങണത് പക്ഷെ അവരൊന്നു പറിണുല്ല എന്ത് പൂവാൻ കോഴില്ല സത്യത്തില് ഇട്ടഅതില്
ആഹ് പൂവൻ കോഴി വാറണ്ടോ നമ്മള സാധാകോഴി ആള്ണ്ടോ പൂവൻകോഴാള് അടുത്ത വീട്ടികൂടി അങ്ങനെഎന്തെലൊക്കെ
ഇണ്ടോ എവിടെ
ഇവടെ വീടിന്റെട്ത്ത് അല്ലെങ്ങള്തെങ്ങനെ കൂട്ടിലേ നിർത്തലാണ് അതോ
കൂട്ടിലന്നെ പൊർത്ത് വൈകുന്നേരാകുമ്പോ ഒന്ന് വിട്ടൊട്ക്കും രാവിലാവുമ്പോ വിട്ടൊട്ത്താ നായ്ക്കളെ ശല്യങ്ങളാ
ആഹ്
അപ്പൊത് വൈകുന്നേരാവുമ്പൊ ഒരാളുണ്ടെങ്കി ഭക്ഷണതൻ താക്കും ഇവിടെ ഞാ നല്ല വെയിന്നേര ഇവിടെ ഉപ്പിനുഉമ്മീ നോക്കല് ഇൻക്കി ഷ്ടല്ല കോഴീങ്ങനക്കണതൊന്നും ഇഷ്ടല്ല
ആഹ് ആഹ് കോഴിയാ എങ്ങനെ ഞങ്ങളെ വീട്ട്ല്ണ്ട് ആരോ അവിടെണ്ടെ ഇവിടെ എന്റെ അവിടെന്നിട്ട് വല്യ നല്ലഉയരത്തില് നല്ല വല്യ കോയളായിരുന്നിട്ട് നായികടിച്ചൊണ്ടേയി
അയ് ശരി ഇവിടെ ഞങ്ങള് രാവിലെ ഉച്ചയ്ക്കൊന്നും വിടുല്ല വൈകുന്നേരാവുമ്പോ ഇപ്പ അവിടെ ഇരിക്കും നോ കും പിന്നെ കൊച്ചന്നാണ്ട് കേറ്റിടും എന്നെ എന്തേലും നമ്മള് വേസ്റ്റ് ഫുഡ് വേസ്റ്റ്ണ്ടെങ്കി ആ വേസ്റ്റ് എടുത്ത് വക്കുമ്പോ അത്കൊടുക്കും അങ്ങനെ
എങ്ങെൻതെ കൂടാണ് മറ്റേ മരക്കൂടാ
അല്ല ഒരു ഇരുമ്പിന്റെ മരത്തീനാവുമ്മ ഒരു അടഞ്ഞെ പോലെണ് ഒരു തരം മണാ വരു യ് ഇരുമ്പ ആവുമ്പോ ഓട്ടോട്ടല്ല താണോണ്ട് വല്യ
ആൻ ആ നെറ്റടിച്ച് കാണ്ടില്ലെ ആവുമ്പളേ
ആ അതെ വല്യേ കൂടാ
ആഹ് അതാവുമ്പ പറ്റും പിന്നെ ഈ കൊയിയാള് തന്നെ നല്ല അയ്ററ് ള്ളകൊയിയാളെ എറിയ ഒന്ന്മരകൂടും തന്നെ വീട്ടില് അങ്ങയ്ന്ന് എത്ര മുട്ടെ കിട്ടീന അറിയാ നല്ലോണം കിട്ടീനിം മുട്ട
അയ് ശരി ആ
ഇന്നട്ട് പിന്നെ നായി കടി
ചെലെ ചെലെ കോഴികളെ മുട്ട രണ്ട് ഉണ്ണിണ്ടാവും അങ്ങനെ കിട്ടല്ണ്ടാ?
ഏഹ് ഏ കിട്ട്
ഇവടെ എന്റെ വീട്ടില് കിട്ടിയേന്നുട്ട
ഏഹ് അ
ആ എന്റെ വീട്ടില് കോഴിണ്ടായിന്നു ആഹ് എന്റെ വീട്ടില് കോഴിണ്ട് പ്പല്ല ഇപ്പൊ പിന്നെ നോക്കാനൊന്നും വയ്യആർക്കും അങ്ങനെ കൊറെ കോയി കൊടുത്ത് എന്റെ വീട്ടില് ഉമ്മീം പിന്നെ അങ്ങളേം ആങ്ങളന്റെഭാര്യ കുട്ടീം
ആഹ് അത് ശരി ഇങ്ങള് രണ്ട് രണ്ട് മക്കളാ
ആഹ് ഞങ്ങള് രണ്ട് മക്കളൊള്ളൂ
ഏഹ് ഞാനും ഞാനും അങ്ങൻത്തെന്ന രണ്ടു മക്കളാ ഞാനും അങ്ങളീം
ഏഹ്
ആങ്ങളെ കല്യാണം കഴിഞ്ഞ് അണ്ട് കുട്ടൃളുണ്ട് ഓന്
ആഹ് ആഹ്
പിന്നെ അങ്ങക്ക് ഉപ്പല്ല ഉപ്പ മരിച്ചു
എനിക്കും അതെ ഉപ്പല്ല ഉപ്പഴത്തെ മൂന്ന് കൊല്ലം ആക്ണൊള്ളു
ഏ നാല് മാസയിറ്റൊള്ളുന്റെപ്പ മരിച്ചിട്ട്
അതെന്ന്
ആഹ് ക്യാൻസർയിക്കാണ്ട് അങ്ങനെ
ആഹ് തേമന്നട്ടാ ഉപ്പാക്കും പ്പാക്ക് വയറിന്റ അവിടെനു ക്യാൻസറേ
ആഹ് ആഹ് അയന്നെ വയർന്റെ അവിടുത്തന്നെ
ആഹ് ആ മൂന്ന് കൊല്ലവാനായി ജൂലൈ ഈ മാസം
ആ ആഹ് എന്താണ് ഇന്നട്ട് ഓപ്പറേഷൻ കഴിക്കാനെന്തെങ്കിലും ചെയ്തീനോ
ആ ഒക്കെ ചെയ്തേന്ന് ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്തു പിന്നെ മൊ സ്പ്രെഡ് ആയകാരാണോണ്ട് ഇഞൊന്നും ചെയ്യനില്ലാന്നാ പറഞ്ഞെ ലാസ്റ്റ് സ്റ്റേജ പ്പൊ മൊത്തത്ത് വയർ ഇങ്ങനെ വീർത്ത് വന്നോണ്ടിരിക്കെയിരുന്നു
ആഹ് അത് ശരി ഇ ഇപ്പ ഇത് ഇപ്പാക്ക് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയപ്പത്തിനാണ് അർഞ്ഞത് പിന്നെ ഓപ്റേഷം പറ്റൂല അർഞ്ഞു.
എവ്ടെ കാണ്ച്ചീനെ?
ഇപ്പൊഴത്തെ എറണകുളത്തെ ഏഹ് ഏ എർണാകുളം ആതൃഷ് ഏതൃഷ്
ആഹ് അത്ശെ.
ഉം.
ഇവടിം തന്നെ ഉപ്പ ഇന്നട്ട് പിന്നെ അറിഞ്ഞപ്പത്തിനെ ഇപ്പാക്ക് ഭക്ഷണം കയ് ക്കാനേനു കയ്യാതെന്നീൻ വ വയറ് വീർത്തിട്ട്. ആഹ് ഹ
വയറ് വീർത്ത്ണ് വയറ് ഭയങ്കര വേദന ഒരു വിമിഷ്ടം പോലെ. ഫുഡൊന്നും കഴിക്കണില്ല ഇന്നിട്ട് പറയും. ഇങ്ങത്തെ ഫുഡ് കയിക്കരുത് ഏടീ ബീഫും ചിക്കനൊക്കെ കയ്ച്ച കാരണം കൊണ്ടാണോ ബു ദ്ധിമുട്ട്.
ആ ആഹ്.
ഒന്നും പറ്റണില്ല എന്നിട്ട് എവിടെ കാണ്ച്ച്. ആലപ്പുഴയില് ഏതോ ഒരു ഹോമിയ കാണ്ച്ച് ഹോമിയ കാണ്ച്ചപ്പോ. അഎന്താ അവര് ഈ പർഞ്ഞ പോലെ ഫുഡ് കഴിക്കാനാ പറഞ്ഞത് എന്തോ ഒരു രാഗി. അങ്ങനെ ഇതൊക്കെ കഴിക്കാൻ പർഞ്ഞ് ആൾക്ക്തൊന്നും കഴിക്കാത്ത ഒരാൾ. ഒരു വിമിഷ്ടം പോലെ വയർ വേദന രാത്രി ഒറക്കുല്ല. പിന്നെ മൊത്തം സ്പ്രെഡായി സ്റ്റേജായി അങ്ങനൊക്കെ പറഞ്ഞപ്പോ.
ആഹ്.
അങ്ങനൊക്കെ ആയിട്ട്.
ആഹ് ഛർദി ഇണ്ടായിനോ?
ആ എടക്കൊരു ചർദി ഉണ്ടായിരുന്നു.
ആഹ് എന്റുപ്പാക്കു അങ്ങൻതന്നെ ഛർദ്ദി ഉണ്ടായിനു പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ അമ്മള്. ചങ്കിന്റെ അവിടെ ഭക്ഷണം എറങ്ങ്ണ അവിടെ തടവാണ് അർഞ്ഞു. അങ്ങനെ തടയാണ് കെതിയേട് ഭക്ഷണം എറങ്ങാൻ കെതിയേട് ന്നൊക്കെ പർഞ്ഞ് അപ്പൊ പിന്നെ ഓ പ്റേഷത്തിനൊന്നും പറ്റിയതുല്ല അപ്പത്തിനാകെ നാലാം സ്റ്റേജേനിം ഓപ്പ്റേഷൻ ചെയ്തിട്ട് കാര്യല്ല. പിന്നെ ഹ് റേഡിയേഷൻ ചെയ്തു.
വൈക്കരോ.
മെസ് മെഡ്ക്കൽ കോളേജിന്ന് റേഡിയേഷൻ ചെയ്തു പക്ഷെ ആ റേഡിയേഷ ൻ കഴിഞ്ഞിന് ശേഷം ഇപ്പാകങ്ങട്ട് സുഖംല്ലാ.
ആ ഉപ്പാക്ക് ശ്വാസം മുട്ടേര്ന്നു അത് എന്താന്ന് പറയാൻ കിട്ടില്ല വേഗ ആംബുലൻസ് ആയിട്ട് പോ പോയി പിന്നെ അതൊക്കെ കൈഞ്ഞപ്പോ ആള് എന്നാലും ഇണ്ട്. എന്താ പറയാ?
ആ ആഹ് അങ്ങനെ ഇതായിലെ. ഉമ്മ ഉമ്മ ഉണ്ടാവും.
ആഹ് ഉമ്മ ഇക്കപ്പം നാട്ടിലാ വർക്കെയ്ണ്. കോട്ടപ്പടിലെ അൻ ആ അന്തോന്നായിട്ട് വർക്കെയ്ണ്.
അഹ് ശെരി. ഞങ്ങള്തു അങ്ങൻതന്നെ. ഉപ്പമ്മണ്ട് ഇപ്പൊ നാലു മാസയിട്ടേ ഉള്ളു പയിട്ട്.
അഹ് ശെരി ആഹ്.
ആങ്ങളാ ആങ്ങളി ഓനെ രണ്ട് കുട്ടിയാളും പിന്നെ അമ്മായിയാള്ണ്ട് രണ്ടാൾക്കാര്.
ആഹ് ആഹ്‌.
അവര് കല്യാണം കഴിച്ച്ട്ട്ല്ല അപ്പൊ അവര് ഞങ്ങളെ കൂടേണ് അഹ്. കല്യാണം കയ്ക്കാത്ത രണ്ടാൾക്കാര്ണ്ട്. അങ്ങനെ പോണ് അതാണ് ഈ ഇപ്പ കേൻസ. സർ അങ്ങനെ എല്ലോട്ത്തും ഉണ്ടായോണ്ടേ.
ആഹ് അതെ അതെ.
ഇപ്പൊ ഇത് ആകെ ആയിക്കണില്ലേ ഈ ക്യാൻസറേ പണ്ടൊക്കെ അങ്ങനെ അവിടെ എവിടെങ്കിലും ഒക്കെ കേൾക്കാ ചെയ്യു നേ ആഹ ഓരോ ഭക്ഷണ രീതിയും ഭക്ഷണം നമ്മളെ എന്റെ ഉപ്പക്കൊക്കെ നാടൻ ഭക്ഷണം കഴിച്ചു കണ്ടാണ് നാടൻ രീതി ഭക്ഷണവു കാര്യങ്ങളോക്കെ
ആ
അങ്ങനെ ഞങ്ങടെ നാട ഒരു ഉള്ളു ഉള്ളുക്കല്ലെ ഉള്ളേരിയ ആയോണ്ടേ
ആഹ അ
നാടൻ രീതിയിലായിരുന്നു അങ്ങനെ പോയി വീട്ടില് വേറെ ആരൊക്കെയൊണ്ട്
എന്റെ വീട്ടിലാണോ
അല്ലെ ഭർത്താവിന്റെ വീട്ടിൽ ല്ലേ സൗണ്ട് കേക്ക ആഹ് ആഹ് അഹ് ആഹ് അല്ല ടൈം ആകാതെ
ആഹ് ടൈം ആയി
ആഹ് ഇല്ല ആയില്ല ആഹ് അപ്പൊ നാത്തുനെ നിങ്ങളെ വീട്ടിലാണോ
ആഹ് ഏത്‌ നാത്തൂന
അല്ലെ വീട്ടിലരുണ്ടായിരുന്നത് വെ
പെങ്ങന്മാര് അവര് രണ്ടും കല്ല്യണം കഴിഞ്ഞ് കുട്ട്യാളുണ്ട് അവരൊെക്ക ഓരോരു വീട്ടിലാ
ആഹ് ശരി ആഹ് ഒരു വരല്ലില്ല തുമ്മാർ വര് ലില്ലേ
ഇപ്പൊ ഈ കുട്ട്യാൾക്ക് മദ്രാസ സ്കൂൾ ഉള്ള കാരണം കൊണ്ട
ആഹ് ആഹ് ആഹ് മദ്രസ് ഉണ്ടാവുമ്പോളേ മദ്രസം സ്കൂളും ഉണ്ടായൽ തന്നെ മദ്രസം ഉണ്ടാവുമ്പോ സ്കൂള് ഉണ്ടാവും സ്കൂൾണ്ടാവുമ്പോ മദ്രസ ഇണ്ടാവും ഇതില് ഏതെങ്കലും ആകുമ്പോ ഒന്നും പോയി നിക്കാൻ പറ്റൂലല്ലോ ഞങ്ങക്കും അങ്ങനെ തന്നെയാണ് അപ്പോ അങ്ങനെ അതിന്റെ ഇടിയിലൊക്കെ എപ്ളേയിങ്കിലൊക്കെ ഒന്ന് പോയി വന്ന് നിക്കും
ഉം
അല്ലാതെ നിക്കാനായിട്ട് പറ്റൂലല്ലോ കടക്കാനൊക്കെ വൈകുവോ കട രാത്രി കടക്കാൻ വൈകുവോ
കടക്കാൻ ആംബ ഭർത്തവിന്റെ വിളിയൊക്കെ കഴിഞ്ഞിട്ട്
ആഹ് ആഹ്
ഉമ്മ ഹ
വീഡിയോ കോൾ ഉണ്ടാവൂ ലേ വിളിക്കാ ആഹ് ആഹ് എന്താണ് ജോലി ഭർത്താവിന്
അക്കൗണ്ടന്റാ യിട്ട് അബുദാബില്
ആഹ് പിന്നെ ഭക്ഷണം പിന്നെ ഭക്ഷണം ഭക്ഷണം കഴിക്കലൊക്കെ വനെ ഒമ്പ മണിയ ആക്കാ ആ സമയത്ത്
ഇല്ല അപ്പ പോ എന്താ അപ്പ കഴിക്കാൻ തുടങ്ങും
ആഹ് ചെറിയ കുട്ടിണ്ടാവുമ്പോല്ലേ കുട്ട്യാൾ ചിലപ്പോ അങ്ങനെ ഉറങ്ങുംയും ചെയ്യും
അതന്നെ ആയിക്കോട്ടെന്ന ശരി
ആയി